ആ എന്താ പണി
പായസം കുടിച്ച് കുത്തർക്ക
ഏ മക്കളൊക്കെ വന്നോ
വന്ന്
ഉം എങ്ങനെണ്ട് പായസം രസുണ്ടോ
കൊഴപ്പല്ല വല്ല്യരു നന്നാവലൊന്നും നന്നാവ്ണ് നന്നായി ഇല്ല അങ്ങനത്തെ രീതിയിലപക്കെ ഇണ്ടാക്കി
പഞ്ചസാരൊക്കെ ക്യാരമലയ്സ് ചെയ്ത് ഇണ്ടാക്കില്ലേ
ആഹ് ആഹ് അങ്ങനെണ്ടാക്കി ആഹ് പിന്നെ പാല് അഅ് കുട്ച്ച് ഇവ്ടെങ്ങനെ കുത്തേർക്കാ ഇപ്പ അങ്ങനെ ഓരോരുത്തർ വരും വർത്താനത്തിന്
ആഹ്
ഇവിടെ അടുത്ത് മൂത്തശൻമാര് മൂത്തശികളൊക്കെ ഉണ്ട്
എടുത്തെടുത്താ പെരാ
ഉം അപ്പ വൈുന്നേരം എല്ലാരും വരും
ആഹ അപ്പൊ നിങ്ങളെ പെരെല് ആരൊക്കെ
ഉമ്മണ്ട്
ആഹ്
ഏ
അപ്പൊ പിന്നെ വീട്ട്ല്ലോലൊക്കെ
ആഹ് ആ
ഓ പിന്നെ ഞങ്ങള അതെ ഇടക്കൊന്ന് എന്നാള അതേമാതിരി ഒന്ന് കൂടിനി ചായപരിപാടിയൊക്കെണ്ട് വൈകുന്നേരേ എല്ലാരും പെരേൽ ഓരോ കടി ഉണ്ടാക്കിയോണ്ടന്ന് ക ഉം കട്ട്ലയിറ്റ് സമോസ കലത്തപ്പം അങ്ങനത്തെ ഓരോ ഉണ്ണിയപ്പന്നൊക്കെ പറഞ്ഞോണ്ട്
ആ
എല്ലാരും കൊണ്ടന്ന് ഇന്നട്ട് ഞങ്ങളവിടുന്ന്
എല്ലാരും കൂടെള്ളപ്പ ചിക്കാനൊക്കെ ഇങ്ങനെ ചൂടാലോല്ലേ
ആ റിസോർട്ടിലൊക്കെ പോകുമ്പോ അങ്ങനെ ചൂട്ണാ രസം
ആഹ് ആഹ് അതന്നെ
എല്ലാരും പാട കൊടുക്കു
ആഹ്
എന്നിട്ട് മക്കളൊക്കെ എടെ
അടെണ്ട് ഫോണമ്മലാ ആണ് ചെറുത്
ഏ
മറ്റേപ്പം സ്‌കൂൾ വിട്ടു വന്നിട്ടുള്ളൂ
ഫോൺ കിട്ടിയാ പിന്നെ ഒന്നും അറിയില്ലല്ലോ
ഉം ഹ ഫോണട്ടിയ പിന്നെ അതെന്ന മതി വേറൊന്നും വേണ്ട പിന്നെ ചായുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല കുടിക്കണം
എന്താ കടി
കടി ഇന്ന് പൊറത്തുന്ന് ഇമ്മച്ചി പുറത്തു പോയിരന്നപ്പോ ഉമ്മേച്ചി കൊറച്ച് കടികള് കൊണ്ടനീനു ഇങ്ങനെ കട്ട്ലേറ്റ് സമൂസ ഒക്കെ കുറച്ച് കൊണ്ടുവനീന്നു അപ്പൊ എന്താന്ന് തൊറന്നു നോക്കിട്ടില്ല ഇങ്ങനെ പുറത്തന്ന് കണ്ടപ്പോ കട്ട്ലേറ്റ് സമോസയും കണ്ടേ ഉം ഹ
അത് ശരി
രാത്രിക്കൊക്കെള്ള ചോറൊക്കെ
രാത്രി ഇനി വളനാളെ നോമ്പ് നോക്കണ്ട അപ്പ പിന്നെ രാത്രി ഇനി ഇണ്ടാക വിചാരിച്ച്
ആഹ
ഉ
ഉച്ചക്കെണിക്കോ
ആഹ്
ഉം
കരിച്ചൊക്കെ എന്താ ഉണ്ടാക്ക നിങ്ങള്
ഞങ്ങള് ഇതന്നെ എന്തെേലും ചെറിയ കറിയോ താളിപ്പ്
ആഹ ആഹ
അങ്ങനെ പിന്നെ എന്തേലും മീൻ പൊരിക്കി മീൻ പൊരിച്ചത് അങ്ങനെ എന്തേലുംമൊക്കെ
അങ്ങനെ കഴപടി ഉണ്ടാക്കല് അങ്ങനെയ തന്ന ഇണ്ടാക്കല് എല്ലാരും നോൽക്കും അ പിന്നെ അങ്ങനൊക്കെ ഉണ്ടാക്കും ഞാൻ ഒറ്റക്കെണെങ്കി പിന്നെ എന്തെങ്കിലൊക്ക
ആ ഒറ്റക്കാണെങ്കി പിന്നെ ഉള്ളം കൊണ്ട് അങ്ങനെ പോ
പിന്നെ നാളെഞ്ഞ നൽക്കലേ
ആഹ് നാളെ നോക്കണം
സാർണോലിക്ക്ോയ്ക്കാറില്ലേ
ഏ
എല്ലാരും നോക്ക വക്കൂല്ലേ
ആഹ എല്ലാരും നോക്കും
ഉം
ഉം
പായസം കുടിച്ചിട്ടേ വല്ല് ചെറിയൊരു ഭത്തുണ്ട് ഇപ്പൊ ഇങ്ങനെ പല്ല്ുവേദന
ഹലോ ഉം അതൊന്ന ഇങ്ങനെ പോയിട്ട് മറ്റേ ഇത് ചെയ്യല്ലോ റൂട്ട് കനാൽ ചെയ്യല്ലോ
ഇത് ചെറിയൊരു പുത്തണ്ട ഞാൻ കാണിച്ചോക്കില്ല
ആ ഞാൻ വലുതാ വരുവോ
മം
അപ്പൊ അപ്പൊ ഇങ്ങനെ അഐക്ക് മധുരം പോകുമ്പോളിക്കാരല്ലേ വേന വര്യാ
ഉം അല്ല മ ഇതിരെത്ത ചെല്ലുമ്പോ അപ്പര് കടിച്ചില്ല പിന്നെ അപ്പൊ ഇവിടെ നി ഇനിയിപ്പൊ കാണിച്ചണം ഇവിടെ അടുത്ത് തന്നെ ഇണ്ട് കേട്ടോ പല് ഡോക്റ്റ ഇവിടങ്ങാടിൽന്നെ ഉണ്ട്
നിങ്ങള് വരാ ടൗണിലാ
അല്ല കുറച്ചോണം ന നാലിനത്തരെ നടക്കാന ഉള്ളു
ആഹ
അപ്പൊ അവിടെന്നെ ഉണ്ട് വേല എല്ലാ ഡോക്ടർമാരും പല്ലിറോ ചെനറലോ ഒക്കെ വരും
ആഹ് എടുത്ത തന്നെ ഉണ്ടല്ലേ ഉം
കർത്തനുണ്ട് പോകാനും അങ്ങനെ മടിച്ചു വെക്കും
ആ പോകാൻ മതിന്നെ ഞാനും ഇനിക്കിപ്പ ഞാൻ ആശുപത്രിയിൽ അറുമാസം ഇ ഇപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോണം അപ്പൊ എനിക്ക് പോകാൻ മടായിട്ട് എങ്ങനെയക്കെയ ഉണ്ട് പോണം നാളെ പോണം വിചാരിക്കും
ആഹ
ഓ കാ മടിയ
ആഹ് ഞാൻ പുറത്തക്കണ്ട് ഇറങ്ങിട്ടാണ്
ഉ നിറങ്ങിയാ പിന്നെ കേറാാന് നിറങ്ങിയാ പിന്നെ അങ്ങനെ പോകുമോ
ആഹ പിന്നേച്ച ഇന്നല്ല കളിയണ്ട് ഇഞ്ഞ
ഇല്ല ഞാൻ കണ്ടട്ടലങ്ങള്ൾ കണ്ട ഒന്നല പോർച്ചുഗലിന്റെ കലയണല്ലേ
ആഹ് പോർച്ചുഗലിന്റെ
അഞ്ച് പൂജ്യംല്ലേ
ആഹ
മള ഇതാ ടീം
എനിക്കങ്ങനൊന്നുമല്ല
എനിക്ക അങ്ങനെന്നോച്ചാ
മ് ഇപ്പഴണ്ട് എന്റെ മകള് പോർച്ചുഗൽ ഓള്ന്നല്ലേ കണ്ടീനി
ആഹ്
ഇന്നലെ ണ്ടിന്നോള്
ആഹ്
ഫ്രാന്‍സു
ആഹ് ശരി
ഫ്രാൻസിന്റെ ആള്
ങ്ങെ
ഞാൻ എനിക്ക്തിനറ്റി വലിയ ഐഡിയ ഒന്നുമില്ല
മ് എനിക്കും അങ്ങനെ വല്ലതൊന്നുമില്ല കളിയൊന്നും അങ്ങനെ കാണൂല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സ സമയത്ത് ഇതേപോല ഞങ്ങള് ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുമ്പോ അതേപോലെ ഞങ്ങക്ക് ടൂർണമെന്റ് ഉ ണ്ടറ്ണ്ട് അയില് പെണ്ണുങ്ങൾക്ക് ആയിട്ടില്ല ഞങ്ങള് പഠിക്കണ ഗേൾസ് സ്കൂളിലായിനു എന്നിട്ട് ഞങ്ങള് സ്കു സ്കൂളിന്റെ ഒരു മതിലിന്റെ അപ്പറത്ത് ബോയ്സ് സ്കൂള് അപ്പൊ ഓരവിടെ വലിയ ഗ്രൗണ്ട് ഒക്കെ അവിടെ നിന്നിട്ട് കളിയൊക്കെ നടക്ക എന്നിട്ട് ഞാനൊക്കെ പോയിനു സർട്ടിഫിക്കറ്റ്ഒക്കെ കിട്ടിക്കണ്
ആഹ് അത് രണ്ടു വേറെ വേറെ ഒരാളെ സ്കൂൾ തന്നെയാണോ ഒരിതിന്റെ
ഗ ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ ഒരു സ്ഥലത്ത് ബോയ്സ് സ്കൂളും ഒര് സ്ഥലത്ത്‌ ഗഗ ബോയ്സ് സ്കൂളാണ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഉള്ളത് ഞാന് ഒമ്പതും പത്തും ഗേൾസ് സ്കൂള് പഠിച്ചു
ആഹ് ആഹ്
ത് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടും അങ്ങോട്ട് കോമണായിട്ടുള്ള സ്കൂളിൽ പോയി
ഏ
ആഹ് ഇവിടെ പെരന്റെടുത്ത് കൊറച്ചങ്ങ നടക്കണം അവിടെ നടന്നാല് അഹ് എൽ കെ ജി വിട്ടിട്ട് എട്ട് വരെ ഒരു സ്കൂളാ ഇവിടെയുള്ള എല്ലാരും അങ്ങോട്ട് തന്നെ പോക എന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ടൗണിലാണ് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു
ഏ എട്ടാം ക്ലാസ് വരെ ഉണ്ടില്ലേ ഒരു
ആ ഒരുതില് എട്ടാം ക്ലാസ് ഞങ്ങള് പഠിക്കുമ്പോ ഒന്നൊട്ട് എട്ട് വരെ ഉണ്ടന്നുള്ളൂ പിന്നെ വാൽവാടി ഇപ്പൊ അവിടെ എൽ കെ ജി യു കെ ജി ഒക്കെ വന്നിക്കണ്
ആ സാധാരണ പിന്നെ ഏഴാം ക്ലാസ് വരെല്ലേ ഉണ്ടാല്
അഹ് ഇവിടെ എട്ട് വരെ ഉണ്ട് പിന്നെ വേറെ സ്കൂളില് എൽ കെ ജി ഒട്ടിട്ട് പ്ലസ്ടു വരെയുണ്ട് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് പ്ലസ് ടു ഒക്കെ ഉണ്ട്
ആഹ് ശരി
ഉം
പിന്നെ
പിന്നെ ഇന്നെന്താ പണി
ആന്നീനൂ
ഇല്ല താത്തഞ്ഞിപ്പോ അനിയൻ ഇന്ന് വന്നിക്കണ് ഓന്തറസില് പഠിക്കാൻ പോയിട്ട് ഇന്ന് വന്നതാ പ്പ നാളെ നോമ്പോക്കെല്ലേ അപ്പ അതിന്റെ ലീവാണ്ഓര്ക്ക് ഇപ്പ ഇനിയോള് വരിക്കാരൻ പക്ഷെ കുട്ടിക്ക് സ്കൂള് ഉള്ളോണ്ടാണ്
നാളെ ഇവിടൊന്നും ഒയിവില്ല മറ്റന്നാള ഒയിവ്
ആ ആ ചിലവത്തങ്ങണള്ളോ ഉ
പിന്നെ ഇന്നല്സ്ക വീട്ടിന്നക്കൂല്ലേ
ആഹ ഇതേപോലെ തന്നെ ശനിന്റെ യറ ഒഴവള്ളപ്പോ വെള്ളിയാഴ്ച വന്നാല് ശനി നക്കാ പിന്നെ ഞായർ രാത്രി അങ്ങ് പോകുള്ളു
ഏ
ശനി നിൽക്കും അങ്ങനെ
അത് ശെരി മാന്ാനവാടി പോയണ്ടോ
മെച്ചീന്റെ മുടിൽ പോയിട്ട് കുറതന്നെ പപ്പാക്ക് വെയ്യേനും എന്നിട്ട് മെച്ചി പപ്പാന്റെ ടുത്തനു ആശുപത്രിയില് എന്നിട്ട്ന്ന അമ്മച്ച വന്നത്
ആഹ
ഉം
എനിക്ക് ജനം തന്നടുത്തൊ പോയിക്കണ്ടോ
പിന്നെ എപ്പോളും വിളിക്കലുണ്ട് ഞാന് എനക്ക് പിന്നെ ക്ലാസ്സും പഠിത്തൊക്കെ ഉള്ളോൊണ്ട് അങ്ങനെ പോയി നക്കാൻ പറ്റൂല
ആഹ ആ
ഞാന് രണ്ട ദിവസം പോയി നിന്നക്കണ അവിടെ പിന്നെ ആരുുംല്ല ആ കളിയനും അളിയറെ അമ്മയും വളം തന്നെ ഉള്ളു അപ്പൊ ഇവള് കുട്ടി എന്താ സ്കൂളിൽ ചേർക്കണതിന്റെ മുന്നേ ഇവള് പണിക്കുമ്പോ അളിയനും പോകും പിന്നെ മീൻ കുട്ടിയന്നെ ഒറ്റക്കല്ലുണ്ട് അപ്പ ഞാനെന്തന്ത് ചെയ്യും ഞൻ എനിക്ക് ക്ലാസ്സൊക്കെ ലീവ്ള്ള സമയ ആണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കുട്ടീനെ കൂട്ടിട്ട് വരും
ആഹ
ഉം സ്കൂട്ടി ഓട്ടിക്കും. പഷ് എനിക്ക് ലൈസൻസ് ഇല്ല ഞാൻ ബസ്സിനാണ് കൂട്ടാനൊക്കെ പോക ഇവിടെ കൊറച്ച് എട് തന്നെയാണെ
ആഹ് അത് സെരി
ഇത് കൂടെക്കെ വണ്ടി ഓട്ടിക്കും ടൗണ്ക്കൊന്നും ഓട്ടിക്കൂല്ല
ആഹ് ഓകെന്താ ജോലി
ഓളരു ഓഫീസില് സ്റ്റാഫയിട്ട് അങ്ങനെ അക്കൗണ്ട ല്ല ഈ ഞ്മ്മൾ ഈ ഡോക്ടർമാരക്കെ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലക്ക് ഹയറെയ്യൂലേ അത് പിന്നെ ഒരു എക്സാമിന്റെ കാര്യൊക്കെ ഡീല്ലെയ്യുന്നേ അങ്ങനൊരിത് ങ്ങനെ
എപ്പളും ഉണ്ടെക്കും
ആഹ് എപ്പളും ശ ശനിയാ്ച ച്ചുച്ചറേ പിന്നെ ഞായറ് ലീവ
ഏഹ്
ഇന്നാ ശരിട്ടോ ആഹ് ആഹ് ശര്
എരി